ഹലോ ആ ചേച്ചി എന്തോ ഉണ്ട് വിശേഷം?
ആഹ് നല്ല വിശേഷം മോളെ
ഉം സുഖമായിട്ടൊക്കെ ഇരിക്കുന്നൊ?
ആഹ് സുഖമായിട്ടിരിക്കുന്നു മോക്ക് എങ്ങനുണ്ട്?
ആഹ് കൊഴപ്പല്ല ഇങ്ങനക്കെയങ്ങ് പോന്നു
ഉം വെക്കേഷൻ ആണല്ലേ?
ആഹ് ആണ് ആണ് ഇപ്പൊ ഉത്സവങ്ങളൊക്കെ ഇല്ല്യാ
ആഹ് തീരാറായില്ലേ?
അല്ല ഇവിടെ ഏറ്റവും അവസാന ഉത്സവം
ആഹ് ആഹ് കഴിഞ്ഞോ അതോ നടക്കുന്നേയുള്ളോ
ആഹ് തുടങ്ങിയതേ ഉള്ളൂ അവിടെ കഴിഞ്ഞോ?
ആഹ് ഞങ്ങടവിടുത്തെ ഉത്സവങ്ങളൊക്കെ തീർന്നു
ആഹ് ആഹ് ആഹ്
ഉം എത്ര ദിവസത്തെ ഉത്സവോ
ഇവിടെ പത്ത് ദിവസത്തെ
ആഹ് ആഹ്
ഉം പിന്നെ എന്തോണ്ട്?
ആഹ.. നല്ല വിശേഷം. ഉത്സവത്തിന്റെ തെരക്കിലാ.
ആ.. ഉ.. ആഹ്. ഉത്സവൊക്കെ യിട്ടിങ്ങനെ പോണ്. ഉത്സവം പിന്നെ ആദ്യത്തെ പത്ത് ദിവസം ആന്നെങ്കില് അവസാനല്ലേ നമ്മ ക്ക് കൂടുതൽ ഇത് വരുന്നു.
ആഹ്..
പിന്നെ അമ്മയൊക്കെ ഇല്ലിയോ?
ആ അമ്മക്കെ ഇവിടെണ്ട് മോൾടെ വീട്ടിൽ എല്ലാർക്കും സുഖാന്നോ?
ആഹ.. എല്ലാർക്കും സുഖം. പിന്നെ ഉത്സവത്തിന്റെ പിരിവും, കാര്യവും ഒക്കെ ആയിട്ട് പോന്ന്.
ഉം.. തൊടങ്ങീല്ലേ?
ആഹ്... തൊടങ്ങി, തൊടങ്ങി. ഇല്ല വൈ എല്ലാ ദിവസവും വൈകിട്ട് പരിപാടികള് ഒണ്ട്. അന്ന് രാവിലൊക്കെ പോവും
ആഹ്... വീടിനടുത്താന്നോ അതോ ദൂരെയാന്നോ?
ആഹ്... കൊറച്ച് പോണം. നടന്ന് വന്നതേ ഒള്ളു. വൈന്നേരം ഒരു ആറ് മണി അഞ്ചരെയൊക്കെ ആക്മ്പോ എറങ്ങും. പിന്നെ പത്ത് പതിനൊന്ന് മണിയാവും തിരിച്ച് വരാൻ.
ആഹ് ആഹ്.
അങ്ങനെ
പിന്നെ, ആഹ്.
വീട്ടിലെ ഉത്സവൊക്കെ അവിടെ കഴിഞ്ഞൊ എല്ലാം?
ആഹ്. ഇവിടെയെല്ലാം ഇപ്പൊ ഒരു ഈ ഒരു കഴിഞ്ഞ മാസം അങ്ങ് തീർന്ന്. എല്ലാം ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചായിരുന്നു. അമ്പലങ്ങളിലെ അടുത്തുള്ളതിനെ ഓരോന്ന് തീരുന്ന അനുസരിച്ച് അടുത്തത്ണ്ടായിരുന്നു. അങ്ങനെ എല്ലാം ഒരുമിച്ചങ്ങ് തീർന്നു. ഇനി അടുത്ത വർഷം വരാൻ കാത്തിരിക്കണം.
ഇവടെ എല്ലാം അങ്ങനാ. പക്ഷെ പിന്നെ എല്ലാടോം ഒരേ ഫ്ലോട്ടുകളൊക്കെ തന്നെയാ.
ഉഹും. അതൊക്കെ, അത് എല്ലാം ഒരേ ആൾക്കാര് ഉണ്ടാക്കുന്നെ അല്ലേ. കണ്ടിഷ്ടപ്പെട്ട് ഓരോത്തര്ത്ത്ന്ന് എടുത്ത് പോവും.
ആന്നാന്ന് അങ്ങനെ ഇവടെ പിന്നെ ഇത് കെട്ടുകാളൊക്കെ ഉണ്ട് എടുപ്പൂതിരിയൊക്കെ.
ഓഹ് ആഹ്. അല്ല അവിടെതന്നെ പണിയിന്നെയാന്നോ?
ആന്നാന്ന് ഇവടെ തന്നെ പണിയുന്നേ എന്നിട്ട് ഇവിടെ തന്നെ ആറാടിക്കും.
ആഹ്. അത് പിന്നെ എങ്ങോട്ടും കൊടുക്കത്തില്ല അല്ലയോ?
ഇല്ലി. ഇല്ല. പിന്നെ അങ്ങ് പൊളിക്കും. ഉത്സവം കഴിയും. പ്പഴ് ആഹ്.. അങ്ങനെ ഉൽസ് സവൊക്കെ ഡി ജെയും കാര്യങ്ങളും എല്ലാവാ. പിന്നെ കൊറേ ഇനിപ്പ ഞങ്ങടെ കൊറേ ഗ്രൂപ്പുകളുണ്ട് അമ്പലത്തിന്റെ വകയായിട്ടേ.
ഓഹ്
അങ്ങനെ അയ്ന അതിന്റെ തെരക്കും അതിൻ്റെ ഡ്രസ് കോഡും, കാര്യങ്ങളും
ഉഹും ഉഹും എല്ലാം ചെലവാ.
ആന്നാന്ന്. അന്നേരം പിന്നെ അതിന്നും ഫ്ലോട്ടും ഡീലെ ഡി ജെ ടെ വണ്ടിയൊക്കെ ഉണ്ട്. അങ്ങനൊരു പ ത്തായിരം രൂപ പുറത്തോളം ഇതിന് പിരിവുണ്ട്. പിന്നെ ഡ്രസ്സിന് വേറെ പൈസ.
ത്തിലങ്ങ് സമ്മതിക്കൊ അതിന്?
ആഹ്. പിന്നെ എല്ലാർക്കും അറിയാവുന്നരൊക്കെ തന്നെ. ഞങ്ങടെ ഇവിടെ ചുറ്റും ഉള്ള ആൾക്കാരൊക്കെ തന്നാ.
ആഹ്ഹ്.
അവരെല്ലാ വീട്ടീന്നും എല്ലാരും പങ്കെടുക്കുന്നെയാ പുള്ളാരെല്ലാവെ. അങ്ങനെ നമ്മള് തുണിക്ക് പൈസ കൊടുക്കണം. പിന്നെ തൈയ്യൽ ക്കൂലി വേറെ
ഊം. മൈക്കിന്റെ ശബ്ദമൊന്നും കേക്കുന്നില്ലല്ലോ? വീടിന്റെ അടുത്തൊന്നും ഇല്ലയോ?
അല്ല ഇപ്പം നിർത്തി വച്ചിരിക്കുവാ. വായനയൊക്കെ കഴിഞ്ഞ്.
ആഹ് ആഹ് ഉം. പിന്നെ എല്ലാരും വരുവോ ബന്ധുക്കളൊക്കെ വരുവോ ഉത്സവത്തിന്
ആഹ് എല്ലാരും വരും ഞാനത് മൈക്ക് നിർത്തിയ സമയം നോക്കി വിളിച്ചതാ അല്ലെങ്കി ഇവടെ പെരയ്ക്കാത്തിരിന്നാ പോലും കേക്കാനൊക്കത്തില്ല വിളിച്ചാലും പറഞ്ഞാല്വേ. അങ്ങനെ എല്ലാരും വരും കാരണം എല്ലാവർക്കും പരാതി കാരണം എല്ലാർടെയും ഉത്സവത്തിന് പോയതാ അങ്ങനെ എല്ലാർക്കും ഇവടെ വരാൻ പറ്റും. കാരണം വെച്ചാ എല്ലാടോം ഉത്സവെല്ലാം കഴിഞ്ഞൊക്കെ നിക്കു അല്ലയോ.
ആഹ്
പിന്നെ പിന്നെ സ്കൂളിലൊന്നും പോണ്ടല്ലോ വെക്കേഷൻ ആയേന്റെ പേരിൽ എല്ലാർക്കും വരാ. പക്ഷെ നമക്കാ നമ്മുടെ ഈ ചു റ്റു ഉള്ള അമ്പലങ്ങളിൽ നടക്കുമ്പഴാ അവിടെയും ഉത്സവം വരുന്നത്. അന്നേരം നമുക്കാ പാട് വരുന്നത്.
ആഹ് പോവാതിരിക്കാനും പറ്റത്തില്ലല്ലോ
ആഹ് അന്നേരം അവരിവിടെ വെരത്തില്ല
ആഹ്
അന്നേരം നമ്മൾ എങ്ങനെ ആയാലും കൊണ്ടോയി തല കാണിക്കും.
ഉം ഉം
ആഹ് അങ്ങനെ എല്ലാരും വെരും അത് പിന്നെ തലേന്നും പിറ്റേന്നൊക്കെ ആയിട്ടേ വര്ത്തുള്ളൂ
എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞോ
ആ വീട്ടില് ഈ അരിച്ചുവാരെലെല്ലാം കഴിഞ് പിന്നെ ഉത്സവത്തിന്റെ തലേന്നൊക്കെ ക്കുള്ള ആണ് നമ്മളെല്ലാം വെക്കുന്ന വെളമ്പുന്നെയൊക്ക
ഉം ആ അമ്പലത്തി പരിപാടിയൊന്നും കാണാൻ പോയില്ലേ
എല്ല എല്ലാസം വൈകിട്ട് പോകും നമ്മള്
ആഹ്
എല്ലാസവും വൈട്ട് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ രാത്രിയാവും തിരിച്ചു വരാനായിട്ട് എല്ലാസവും ഓരോ പരിപാടി ഇപ്പം ഇല്ല ഇപ്പഴ്ത്തെ പുതിയ ഇതല്ലേ നിങ്ങള്
ആഹ് അതിപ്പോ എല്ലാടവും ഒണ്ട്
ആഹ് അതിന്റെ പേരീ ഇപ്പൊ അങ്ങനെ ഓരോ ഓരോ ട്രിപ്പ് ഓരോന്ന് പുതിയതായി ട്ട് വെര അതെപോലെ ഇവിടെ ഞങ്ങടെ വേറെ രണ്ട് മൂന്ന് ഉത്സവത്തിന്റെടുത്ത് ഇല്ല കരടി ഒക്കെ ഒണ്ടല്ലോ
ആഹ് ഇപ്പഴ്ത്തെ പുതിയ സാധനങ്ങള് പേടിയാവും ഉം
അത് നമ്മ ചെലതി കാണൻ നല്ല ഭംഗിയ പക്ഷെ നമ്മുടെ അടുത്തോട്ട് ഇങ്ങനെ വരുമ്പഴ്ത്തേക്ക് നമുക്കങ് പേടിയാവും
ഉം ഉം ഉം മോള് തിരുവാതിരക്കൊന്നും ചേർന്നില്ലേ നാട്ടിലൊള്ള
ഇല്ലില്ല അതൊക്കെ ഇവിടെ ഓരോരുത്തര് സ്പോൺസർയ്യുന്നയാ അതൊക്കെ വേറെ ഇച്ചിരി പ്രസക്തായിട്ട് നിക്കുന്ന ഓരോ കൈകൊട്ടികളിയൊക്കെയുണ്ടല്ലോ
ഓ ഓ
അങ്ങനെ
ഉം
അല്ലാതെ നമ്മൾ ഇവിടെ ഇങ്ങനെ അങ്ങനെ അങ്ങ് ആരൊന്നുല്ല ഉം
പിന്ന
ആ പിന്ന ഇങ്ങനൊക്കെ അങ് പോന്നു ഉത്സവത്തിന്റെ തൊറക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നിക്ക
ആഹാ
ആഹ് അങ്ങനെ ഇനി പിന്നെ ഉ ഉത്സവന് വിളിക്കാനൂടാ ഞാൻ വിളിച്ചത് എനിക്കറിയാം ഇന്ന് ഇനി എന്താലും ഒഴുവുകേട് പറയര്തല്ലോ ഇപ്പ എല്ലാടവും ഉത്സവം ഒക്കെ തീർന്നിരിക്കുവ
നോക്കട്ടെ മോളെ ഒറപ്പ് പറയാൻ പറ്റത്തില്ല
ആഹ് എന്തായാലും വെർണം കേട്ടോ ഞാനിനിയൊക്കെ അമ്മയൊക്കെ വിളിക്കണോ അതോ ചേച്ചി പറഞ്ഞോളുവോ
ഞാൻ പറഞ്ഞോളാം
ആഹാ പറഞ്ഞേക്കണെ എല്ലാവരേം വിളിച്ചോണ്ട് വെരണം കേട്ടോ
ആഹ് ഹാ
പറ്റുവെങ്കി തലേന്നേ പോര് നമുക്ക് പിന്നെ രണ്ടോസം കഴിഞ്ഞൊക്കെ പോവാം
ആഹ് ഞാൻ നോക്കിട്ട് വിളിക്കാ
ആഹ് പിന്നെ പിന്നെ എന്തൊക്കേണ്ട്
ആഹ് നല്ല വിശേഷങ്ങളൊക്കെ
ഉം
ഉത്സവവാണ് എല്ലാടവും വിശേഷം
ആന്ന് ഇനിയിപ്പോ ഒരു വർഷത്തെ കാത്തിരുപ്പാ ഇനി കഴിഞ്ഞു കഴിഞ്ഞു എല്ലാം നമക്ക് വെഷമം വെരും കഴിയുംമ്പോ
അതാഹ് കഴിയെണ്ടാര്ന്നെന്ന് തോന്നും
മ് അല്ല ഇനി കാത്തി ഇനി ഒരു വർഷം കാത്തിരിക്കണം കഴഞ്ഞ ട്രിപ്പൊക്കെ എണ്ണി എണ്ണിയാ മാസങ്ങള് തീർ ത്തത്
ഉ ഹും ഓണം കഴിയുമ്പം പിന്നെ ഇനിയിപ്പോ ഓണത്തിനുള്ള കാത്തിരിപ്പാ ഓണം കഴിയുമ്പം പിന്നെ അടുത്ത ഉത്സവത്തിനുള്ള കാത്തിരുപ്പ്
ആഹ് പിന്നെ അല്ലങ്കി ക്രിസ്മസും കാര്യങ്ങളും ഒക്കെ വെക്കേഷന് ഒക്കെ വേണ്ടി
മ് വെക്കേഷൻ അതാണ് മുഖ്യം
ആഹ് എന്നിട്ട് ഇവിടെ ഇനിയിപ്പം എല്ലാം ഇവിടെ ഭയങ്കര തെരക്കായിരിക്കും കാരണം എന്തന്ന് വെച്ചഴിഞ്ഞാൽ എല്ലാ വെക്കേഷനും കാര്യങ്ങളും പിന്നെ എല്ലാരും ഒക്കെ വരയൊക്കെ ചെയ്യും എല്ലാവർക്കും ഒരുമാതിരി അവധിയൊക്കെ ഉള്ളോസാ പിന്നെ ഞായറാഴ്ചാ ഉത്സവം വരുന്നതേ അന്നേരം അന്ന് ഓരോ ഓഫീസുകളും കാര്യങ്ങളും എല്ലാം അവധിയില്ലേ
ആഹ്
അതെ ഭയങ്കരം തിരക്കായിയിരിക്കും അതേപോലെ ഒരുപാട് പത്ത് നാപത് പുറത്ത് ഫ്ലോട്ടുകളും കാര്യങ്ങളും ഉണ്ട് ആഹ് ആന്ന് നോ പിന്നെ എല്ലാ എല്ലാ ഉത്സവത്തിനും മസ്റ്റ് അടിയാണല്ലോ എല്ലാ
അതിന് അതൊന്നും പോയി പെടാതിരിക്ക
ആ നമ്മളൊന്നും ഇല്ല അല്ലാതെ ഈ ഓരോ ഈ ഏ ഇല്ല പയങ്കരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാശി പിടിച്ച് കൊറെേ പേരുണ്ടല്ലോ ഈ ഫ്ലോട്ട് എറക്കാനും
ഏത് സന്തോഷം വന്നാലും അതിനകത്തൊരു അടി
ആഹ് അന്നിട്ട് പിന്നെ അവർക്ക് ഇന്നാക്ക് സമയം കിട്ടിയില്ല പിന്നെ ഉത്സവ കമ്മിറ്റിക്കാരു ആയിട്ടാ നിങ്ങളഅവർ ക്ക് കൊടുതല്ലോ ഇത്ര സമയം ഞങ്ങക്ക് തന്നില്ലല്ലോ
മ് അത് ചെറിയ എന്തെങ്കിലും ഒരു ഇഷ്യൂ മതി
ആഹ് അത് ചെറിയ അത് ഇപ്പം എന്താ ഇരുട്ടിര് ഇരുട്ടിയാന്നേ വരുന്നേ അപ്പഴത്തേക്ക് എത്രയും പെട്ടെന്ന് കഴിഞ്ഞു മാറ്റുക്കാന്നല്ലേ നോക്കുന്നേ
ഉം
പിന്നെ ഇതിനെ സംബന്ധിച്ച് എന്ന് വെച്ചഴിഞ്ഞാൽ ഒരുപാട് നേരം വണ്ടി ബ്ലോക്ക് ആവും ഒരുപാട് പേരുടെ പ്രശ്ണങ്ങള്
ആഹ് എല്ലാരും ഒരുപാട് മെനക്കെടും
പിന്നെ അന്ന് പിന്നെ ഞായറാഴ്ച്ച ആയോണ്ട് ജോലിക്കാരൊന്നും കാണത്തില്ലാ അല്ലാതെ ഓരോ വീടുകളിലൊക്കെ പോയിട്ട് ഒക്കെ വരുന്നവർക്കൊക്കെ പാട് വരും
ആഹ് ആഹ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ
ആഹ്
ആഹ് ഞാ വരാൻ ശ്രമിക്ക ശ്രമിക്ക മോളെ ഉറപ്പ് ഞാൻ പറയുന്നില്ല എന്തായാലും ഞാൻ വിളിക്ക
ആഹ് എന്താലും വരണം കേട്ടാ ഞാൻ പ്രതീക്ഷിക്കും നിങ്ങളെ
ആഹ് നോക്കട്ടെ വീട്ടിലെല്ലാരും കൂടെ സൗകര്യം നോക്കണ്ടേ
ആഹ് എല്ലാരും ഞാനി സെപ്പറേറ്റ് വിളിക്കണോ ആരെങ്കിലേ
അല്ല അങ്ങനല്ല ഈ ജോലിയാണെങ്കിലും വേറെ എവിടെയെങ്കിലും പോവാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടോ പിന്നെ ഈ ഉത്സവം കഴിഞ്ഞാ ഒരുപാട് സമയം ലേറ്റ് ആവത്തില്ലേ വണ്ടിയൊക്കെ കിട്ടി വരാൻ
ഞാനതാ പറഞ്ഞേ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോകാന്ന് ഉം എന്തായാലും മാക്സിമം നോക്ക്
പിറ്റേന്ന് തിങ്കളാഴിച്ച ജോലിക്കൊക്കെ പോണ്ടേ
ആഹ് എന്തായാലും മാക്സിമം നോക്ക്ട്ടോ? അല്ലെങ്കിൽ പിന്നെ നൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉച്ചയ്ക്ക് വന്ന് ആഹാരം കഴിച്ചേ ഫ്ലോട്ടിന്റെ ഇതൊക്കെ തുടങ്ങുന്നതിന് മുന്നിട്ട് തിരിച്ചു പോകുന്നത് നോക്കുക
ആഹ് എന്തായാലും ഞാൻ പറയാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്.
ആഹ് എന്തായാലും ചേച്ചി പറയ് എന്തായാലും തലേ രണ്ടു ദിവസം മുന്നേന്നെ വിളിക്കണം കേട്ടോ ഞാൻ വിളിക്കാ ഇനി ഒന്നും കൂടെ കേട്ടോ ഞാൻഓർമ്മി
ഇല്ല മറക്കത്തില്ല ഓർത്തോളാംഅത് കൊഴപ്പല്ല.
ആ എന്തായാലും ചേച്ചി വീട്ടിലൊക്കെ ഒന്ന് സംസാരിച്ചു നോക്ക്എല്ലാർക്കും പറ്റുമെങ്കി ഇറങ് അവർക്ക് അതിൽ സന്തോഷം ഇല്ലേ ഇല്ല എല്ലാരും തലെന്നൊക്കെ വരുത്തള്ളൂ ഇപ്പൊ എല്ലാർക്കും വീടുകളിലൊക്കെ കെ ഓരോ ഇതുകൊണ്ട് ഇവിടെ പിന്നെ എന്നെയും കിട്ടത്തില്ലല്ലോ ഞാൻങ്ങനെ ഓരോ ഇല്ല അതിന്റെ പ്രോഗ്രാമിന്റെ പുറകിലൊക്കെ പോകുമ്പോ ഇവിടെ ആരും ഇല്ല അങ്ങനെ അവര് പേ പഠിക്കുന്നതൊട് ആരും വരത്തില്ല ആ എന്തായാലും ചേച്ചി എന്താലും വിളിക്ക് കേട്ടോ ആ ശരി